ഹലോ
ആഹ് കേക്കാണ്ടായിരുന്നൊ ആഹ് ഞാൻ കേക്കുന്നുണ്ട്
ആഹ് ചായ കുടിച്ചോ
ഇല്ല
ഓഹ് ആഹ്
ഇങ്ങള് കട്ടൻ കുടിച്ചതായിരിക്കും ലെ
ആഹ് എന്താ സ്പെഷ്യല്ന്ന്
സ്പെഷ്യലായിട്ടൊന്നുല്ല അരി അരച്ച പത്തിരിയും കറിയും പച്ചക്കറി
അരി അരച്ച പത്തിരിയോ
ആഹ് അരി അരക്കൂലേ
ആഹ് ന്നട്ട് എങ്ങനെ പത്തിരി
പത്തിരി ചുട നമ്മള് ഉം അയിന്റെ വെള്ളം വറ്റിക്കും
ആഹ്
തോർത്തിലാക്കിട്ട്
ആഹ്
എന്നിട്ട് പ്രസ്സില് പ പ്രസ്സെയ്തിട്ട് ചുടും
ആഹ്
അരി അരക്കലില്ലാവടെ
ഏഹ് അരി അരച്ച് പത്തിരി ഒന്നും ണ്ടാക്കില്ല
പൊടിപ്പത്തിരി ആയിരിക്കും ലെ
പൊടിപ്പത്തിരിയാണ്
ആഹ് അവിടെ പൊടിപ്പത്തിരിയാണ് പറ്റുവെല്ലാർക്കും
ആഹ്
ഉം
അത് ചായൊടി ഞ്ഞോ
ഇല്ലല്ല ചായടി കഴിഞ്ഞിട്ടൊന്നുല്ല
ആഹ്
ചായപ്പണിയിലേക്ക് ഇറങ്ങാൻ നോക്കന്ന് ങ്ങളെ ചായപ്പണിയക്കെ കഴിഞ്ഞോ
ആഹ് ണ്ടാക്കല് കഴ്ഞ്ഞ്ണ്
ണ്ടാക്കലൊക്കെ കഴിഞ്ഞോ
അത് നേരത്തെ കഴിയും ഹസ്ബന്റ് പണിക്കോവുമ്പൊ കയ്യും
ആഹ് എന്ത ചായക്ക് ണ്ടാക്കിയേ കറിയില്ല
കടല കറി
ആഹ് കുടിക്കാന് കുട്ടിആള് വന്നിട്ട് കുടി
ആഹ് ഇങ്ങനൊരു ഒൻപത്തരംക്കെ ഒ്പത്തിന എടുതുളു
ആഹ് ഓ ഉച്ചക്കത്തെ ചോറൊക്കെ പെട്ടെന്ന് ണ്ടാക്കി തീരോ
അത് അപ്പൊ പിന്നെ ണ്ടാക്കലൊടുങ്ങു
ഏഹ് പണിയേളൊക്കെ വേ കയ്യോ
ആഹ് വേഗ ആഹ് ഒരു ച്ച ഒരു മണിയാവുമ്പോത്ത്ന് ഫുഡയ്ക്കലൊക്കെ കയ്യു
ഏ ഹ് ക്ലീനിങ്ങൊക്കെ കയ്യണ്ടേ
ആഹ് അപ്പൊതിനെക്കെ കയ്യും അയ്ന് ട്ക്കലൻ തുടങ്ങിയ പിന്നെ ഫോണം നോക്കൂല്ലേ വഗം തൊട്ങ്ങും
അഹാ ങ്ങള അവിടെ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ പ്പൊ
ണ്ടാരുന്നു ഇപ്പോ ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ്
നിങ്ങളവടെ
എവിടെുണ്ടാരുന്നു അപ്പ പിന്നെ ഗ്യാസ് ബുദ്ധിമുട്ടാല തുടങ്ങിയര പിന്നെ നമ്മള് ഇങ്ങനെ ചെയ്യല്ലോടങ്ങി വിറക്ക് കത്തിക്ക അടുപ്പിന്റെ
ആഹ് അങ്ങനെ തന്നെണ് ഒരു നാല്പ്പ ദിവസം കഴിയാതെ ബുക്ക് ചെയ്തിട്ട് തന്ന കിട്ടണില്ല ബുക്ക് ചെയ്ത ഒ ടി പി വെര്ന്നില്ല അങ്ങനെയൊക്കാരുന്നു പ്രശ്നം
ആഹ് അങ്ങനെ തന്നെ വിടെയും ബുക്ക് ചെയ്യാണ് കോളേ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ലല്ലോ
ഏ വടെ ഓ ടി പി വര്ന്ല്ല കോള കണക്ടായിർനീനി ഓട്ടിപ്പരാതെ പോല്ലല്ലോ ഉം
ആഹ്
തീരെ വിറകട്പ്പ് ഉപയോഗിക്കാറില്ലേ
ആഹ് ഇപ്പൊ ഉപയോഗിക്കു പ്പൊ ഗ്യാസിന്റെ പ്രശ്നം വന്നേരം
ഹേ ആദ്യോ
ആദ്യം ഉപയോഗിക്കണ്ടാര്ന്നില്ല
ഏഹ്
ആഹ് ങ്ങളോ
ഞാൻ രണ്ടും കൂടിയാണ് ചോറ് അടുപ്പിലെക്കും
ആഹ്
ബാക്കീ ഗ്യാസ്മെലും
അത് ശരി
ന്നട്ട് റൈസ് കുക്കർക്ക് എർക്കിയക്കലാ
ആഹ്
ആഹ്
റെയ്സ് കുക്കറിലാവകുമ്പോ അധികം ഗ്യാസാണ്ടാലോ പത്ച്ചേനേഷം വെക്കാലോ
ആഹ് എന്നിട്ട് പിന്നെ അത് തള്പ്പിക്കുവോ ഊറ്റാനാവുമ്പോ
ഇല്ലല്ലോ അങ്ങൻ തന്നെ വാർക്കല്ലയ്യാ
എ ഏ
ഉം
എപ്പയ ഇഞ്ഞ് ഉച്ചക്കക്ക് നോക്ക്ണ്
അവുന്നില്ല രാവിൽത്തതേ കഴിഞ്ഞില്ല
ഏഹ്
പണി എർങ്ങിയാ പിന്നെ കൊറേ ഇണ്ടാവുലേ അടിക്കണം, തുടക്കണം, തിരുമ്പണം
ആഹ് ആഹ്
തേച്ചയ്കാനും എല്ലാംകൂടെ കൊറേ ണ്ടാവല്ലോ
ആഹ്
മിറ്റടിക്കലൊക്കെ കഴിഞ്ഞോ
ഇല്ലല്ല അയിന്കൊറേ മിറ്റൊന്നുല്ല കൊർച്ചൊള്ളൂ
ആഹ് പെര്ന്നാക്കേക്ക് ഡ്രെസ്സൊക്കെട്ത്തോ
എട്ത്തിട്ടില്ല
ആഹ് കുട്ടിയാ കൊക്കെ ഇല്ല എട്ത്തീല്ല എട്ക്കണം
സ്കൂൾ ഷോപ്പിംഗയിഞ്ഞോ
ഒന്നും കഴിഞ്ഞീല്ല
ഉം ഉം
ഒരർക്കങ്ങ് എർങ്ങ്യപിന്നെ എല്ലാ ഒറ്റടിക്ക്തീർക്കച്ചിട്ടേനു
ആഹ്
അപ്പൊപെർന്നാളും അപ്പോ സ്കൂളെക്ക്‌ള്ള ബാഗും ഇങ്ങൻത്തെ സാനങ്ങളെക്കെ വാണ്ടെ
ആഹ് ആഹ് എത്ര മക്കളാ
ഇൻക്കി രണ്ടാള്
ഏ എത്രേലാടിക്കിണെ?
ഒരാളെസ്കൂളിൽ പോണുള്ളൂ അതി ഒന്നാംക്ലാസ്സില്
ആഹ്
ഉം
പിന്നെ
ഞാ.. എന്ന്ട്ടാണ്
പിന്നെ എന്താ അങ്ങനെ പോവുന്നു
പെരുന്നാക്ക്‌ ട്രിപ്പിനൊക്കെ പോവൊ
എങ്ങനെ
ഉം പെരുന്നാക്ക് ട്രിപ്പെല്ലാം പോവോ
ഇല്ല ല്ല നിങ്ങള് പോവൽണ്ടോ
ആ അന്ന് പോവൂല
ആഹ്
രണ്ട് ദിവസം കഴിഞ്ഞിട്ട്
പോവോ
ആഹ്
ഏ
ഇങ്ങള് പോവുലെ
ഇല്ല ല്ല അന്ന് വീട്ടുപോവുന്നല്ലാതെ പിന്നെ മദ്ര സ്കൂളൊർക്കുമ്പളേ വെരുള്ളൂ
ട്രിപ്പപ്പൊന്നും പോവൂല വെക്കേഷനായിട്ട് ട്രിപ്പൊക്കെ പോയോ
ഇല്ല പോയിട്ടില്ല. അന്നാ ആ ചൂട്ന്റതായിട്ടേ ചൂടോ ചൂടോർഞ് സ്കൂള് തോർക്ക്‌ണെന്റെ മുന്നേ എവിടേം പോവാന്ന് പർഞ്ണ്
ഹാ കുട്ട്യളലാംബകുലേ എവിടേം പോണം വെക്കേഷൻ ൽ
പോയിട്ടേ
അതന്നെ ഇപ്പതല്ലേ പ്രശ്നം എല്ലാരും അവിടെ പോയി ഇവടെ പ്പ ഈ കുട്ട്യേക്ക് എല്ലാ സൈഡിലും പാർക്കും കാര്യങ്ങളു അല്ലെ അവടെ പോണം ഇവടെ പോണം ഇതേ പറയാൻ നേരണ്ടാവള്ളു
ആ
എവിടെലുംട്രിപ്പ് പോയിനോ ഫാമിലി ഒന്നായിട്ട്
ഫാമിലി ആയിട്ട് ഊട്ടിയിലൊക്കെ പോയിക്ക്‌ണ്ന്നല്ലാതെ നല്ല ദൂരന്നും പോയിട്ടില്ല
ആഹ് ഇഷ്ടാണോ യാത്ര ചെയ്യാന്
യാത്രയ്യ്ണ ഇഷ്ടാണ് അയ്ന് വേഗം ക്ഷീണിക്കു അയ്ന്
ആ വോംറ്റി ഛർദി ഇണ്ടാവോ
ആ ആ
കുട്ട്യേക്കും ഛർദി ണ്ടാവോ
ആ മക്കക്ക്‌ണ്ടാവും
ആ അപ്പൊ പിന്നെ ചട്ചോവും
ആ ചട്ച്ചോവും പിന്നെ എങ്ങനെങ്കിലും ഇവടെ എത്തിയാ മതിന്നാവും നിങ്ങള് എവിടെ പോയിന്യേ എവിടെക്കെ പോയി
ഞങ്ങള് ലോങ്ങായിറ്റൊക്കെ പോയിണ്ട് എല്ലാം കരുതിയിട്ട് പോവും നമ്മളെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ
ആ ആ
എല്ലോട്ത്ത് ഇഷ്ടാണ്
ഏ
ആം
ഹസ്ബന്റിന് എന്താ ജോലി
ഹസ്ബൻഡ്ന് ഫ്രണ്ട് ഒക്കെ ഇങ്ങനെ ട്രിപ്പിന്റെ ഭയങ്കരായിട്ട് ആൾക്കാര
ആഹ്
അപ്പം ട്രാവലിംഗ് പർഞ്ഞാല് ഭയങ്കര അവരൊക്കെ ഇണ്ടാവുമ്പോ ഒന്നായിട്ട് പോവല് നിർബന്ധ അവര്ക്ക്
ആ ആ
ആ രീതിക്ക് അങ്ങന പോവും
ആ
ലോങ് ആയിട്ടായാലും അടുത്തായാലും പിന്നെ കുട്ടിയക്ക് ഇപ്പൊ ഇതല്ലേ ഓരോ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ
ആ
അവിടെ പോയി ഇവിടെ പോയി ഇതല്ലേ കേക്ക്ക
ആ ആ
അത് കാണുമ്പോ ഒന്നും കൂടി പോണ്ടി വരും പിന്നെ അടുത്ത തന്നെയേന് പക്ഷെ നമുക്ക് തൊട്ടടു തന്നെ ന് പാർക്കൊക്കെ ഉണ്ട് നമ്മള അടുത്തന്നെ അധികം വരുമ്പോമ്മ ഗവൺമെന്റ് ആശുപത്രി പോയാ തിയല്ലോ പിന്നെ കൃഷിയൊക്കെ ചെയ്യോ എന്തെങ്കിലും നട്ട് വളർത്ത് അങ്ങനത്തെ പണിയൊക്കെ ഇടും അന്നുല്ല കുറച്ചൊക്കെ
ഏ എന്തൊക്കെ ണ്ടാക്കും
തക്കാളി ചീര
ഓ
അങ്ങനത്തെ കുറച്ച് കുറച്ചായിട്ടുള്ള
ആ തക്കാളി ഒക്കെ കവറിലാണോ ഇണ്ടാക്കല്
കവറിലൊന്നല്ല
ആഹ
അല്ലാതെ തന്നെ ചിലപ്പോ നമ്മള് ന ട്ടന്നാരിക്കൂല ഉം ജസ്റ്റ് നമ്മള് വേസ്റ്റ് കളയല്ലോ
ആ
പിന്നെ അതിലൂടെ മുളിച്ച് വരും അപ്പ പിന്നെ അത് നല്ലോണ്ണംടിക്കൊക്കെ കൊണ്ടടക്കും
ആ
അങ്ങനെ ചെയ്യൂ
ആഹ ഞാൻ പിന്നെ അമർ ഇവിടെല്ല ആരെങ്കിലൊക്കെ തരും അടുത്തൊക്കെ ഇണ്ട് ഇല്ല രണ്ടും അല്ല അടുത്തൊക്കെ ഇണ്ട് അവര്തരും
അയ് ശരി ആ ആ ചക്ക കൂട്ടാൻ ചക്കയുണ്ട് മാങ്ങയുണ്ട് അതുകൊണ്ട് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം രാത്രിയാണ് ഇതന്നെ മരുന്ന്ടിക്കുമ്പോലെ എന്തെങ്കിലും ഐറ്റം ഉണ്ടായിക്കോണ്ട്ക്കും
ആ ആഹ
വെറുതെ വേസ്റ്റാക്കണ്ടാലോ അത് വിടാരിച്ചിട്ട് കയിക്കും ഓരോന്നോരോന്ന് ണ്ടാക്കി ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കോ
ആ ഇണ്ടാക്കല്ണ്ട്
ആ ഫുഡൊക്കെ നല്ലോണം എല്ലാ ഫുഡും ഇണ്ടാക്കോ
എല്ലാ ഫുഡും അങ്ങനെ ഇല്ല ഇല്ല വെറൈറ്റി ബിസിനസ് ഉണ്ടാക്കലില്ല
ഉം
ഇങ്ങ ഇണ്ടാക്കോ
ആഹ ഏറെക്കുറെ യൂട്യൂബിലോക്കിട്ട് ഇങ്ങനെ ചെയ്യും
ആ ഞാൻ പിന്നെ അയിനൊന്നും മെനക്കെടാറില്ല
അത് ശരി ഹ് ഹ് ഹ്‌
എനിക്ക് ശരിക്കിന് ഈ പഴംമ്പൊരി അങ്ങനെത്തൊന്നും ഇണ്ടാക്കാ അറില്ല
അത് ശരി ഹ് ഹ് ഹ
ഓ എന്നിട്ട്ന്റെ ഹസ്ബൻഡ് റയാ വെറുതെ അതിങ്ങനെ ആ പൈസ മതി സാധനം വാങ്ങാനേ പറയിട്ടോ അത്റ്റ നന്നാവും ഇല്ല
യൂട്യൂബിലൊക്കിയിട്ട് ഇങ്ങനെ ഒര് ഓരോ റെസിപ്പി കാണല്ലോ അപ്പൊ അത്ങ്ങനെ ചെയ്തങ്ങന ഓരോന്നോരോന്ന് ചെയ്തോക്കും
ഉം അത് നന്നായ പിന്നിം നമുക്ക് ഇണ്ടാക്ക കന് ത്ണ്ടാവും കൊളായ പിന്നെ ആഹ ഇന്റെ അങ്ങനെ നന്നാവ്ണഞ്ഞെല്ല പൊതുവെ.
അഹ്ശരി ഇവടെണേ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൊളായി. പോയി എന്നാലും വിട്ടു കൊടുത്തില്ല ഇനി ചെയ്ത് റെഡിയാന്ന് റെഡിയാക്കുംന്ന് വെച്ചിട്ടെ
കൊറേ ഒറ്റ ഫസ്റ്റ് ടൈം ഉണ്ടായപ്പോ തന്നെ കൊറേ ആക്കൂല കുറച്ച് ജസ്റ്റ് നമുക്കൊന്ന്. അറിയാൻ വേണ്ടി മാത്രായിട്ട് കൊറച്ച് ഇണ്ടാക്കി നോക്കും.
ആഹ്
എന്നിട്ട റെഡി ആയാല് ഓക്കെ അടുത്ത പ്റാശ്യം അയല് കുറച്ചുടി കൂ കൂടുതലാക്കും.
എ
അങ്ങനെ ചെയ്യുള്ളൂ കൊറേ അക്കൂല ഒറ്റടിക്കൊന്നും. അപ്പൊ ഫുഡൊക്കെ പൊറത്തുന്ന് വാങ്ങാ ചെയ്യല്ല കഴിക്കാനതി.
യിട്ട് ആഗ്രഹം ഉണ്ടാവുമ്പോ. അതിന് ബിരിയാണി നാൻ ഉണ്ടാക്കും മന്തി ഉണ്ടാക്കിയാ ശരിയാവൂല്ല.
ആഹ്
നമ്മൾ ഉണ്ടാക്കിയ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പുറമേന്ന് വാങ്ങുമ്പളല്ലേ?
അത് പിന്നെ നമ്മുക്ക് പ്രത്യേകിച്ച് മടിയും കൂടി ആകുമ്പോ
ബിരിയാണികളൊക്കെ ഉണ്ടാക്കും നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും.
ആഹ് ന്നാ ശരി എന്നാല്. ഓക്കെ ഓക